ഓ
ആരാണ്
ഏ
എക്ക
ഹലോ കേക്കുന്നില്ലേ
ഇല്ല കേൾക്കുന്നില്ല
ഹലോ
ആത്ക്ക്ന്ന് വിള്ച്ചണോ ആഹ് ത് റേൻഞ്ച് ണ്ടല്ലോ
ഹലോ ഹലോ ആഹ് ഞാ ഞ ഇവിടത്തെ ഹലോ ആഹ് ഞാൻ വെക്കുന്നെ
ഹൽ ഇത് ഇവിടെ പാഠശാലയിൽ നിന്നാണ് നമ്മുടെ ലൈബ്രറില്ലേ മ്മുടെ അങ്ങാടിത്തെ കോളനി ലൈബ്രറിനിന്നാണ്
അതെ പറയു
ഇവിടെ കൊറച്ച് പുതു പുസ്തകങ്ങള് നമ്മള് എറക്കിയിട്ടുണ്ട് നിങ്ങള സ്ഥാപനത്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെന്ന് നിങ്ങള് കഴിഞ്ഞ വരവില് അറിയിച്ചിരുന്നു അതിനെ കുറിച്ചോന്ന് അറിയാൻ വേണ്ടിട്ടാരുന്നു
ശരി എനിക്ക് വായിക്കാൻ നല്ല താല്പര്യംണ്ട് പക്ഷെ ഏതൊക്കെ പുസ്തകങ്ങളാണെന്ന് പറയാൻ നോക്ക് അയ്നെ കുർച്ചി വിശധികരണങ്ങളൊക്കെ
പതിനഞ്ച് ബുക്കുകളാണ് എത്തിയിട്ടുള്ളത് അതെല്ലാം ഇരുപത് പീസുകളുണ്ട് നിങ്ങള് ആദ്യം ആദ്യം നിങ്ങള് അതിന് ഓർഡറ് മറ്റ് കാര്യങ്ങള് അറീക്കാണെങ്കില് നമ്മക്ക് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാം
കഥകളും ത്ത പോലാത്ത പുസ്തകങ്ങളാണ് എനിക്ക് നല്ല താല്പര്യമുള്ളത് പ്രത്യേകിച്ച് സിനിമ കഥകളൊക്കെ താല്പര്യംണ്ട് അപ്പൊ അതിനനുസരിച്ചുള്ള പുസ്തകങ്ങള് ഇറങ്ങിയിട്ടുണ്ടോ
നിങ്ങള് നോക്കുന്നത്
അതെ
ഏഹ് ചലച്ചിത്രമായി ബന്ധപ്പെട്ട്ള്ള നോവലുകള്ലെ അത് ഞാൻ ന്ന് പരിശോധിച്ചു നോക്കട്ടെ ഏതൊക്കെയാണ്ന്ന്
ആഹ് ആയിനു ശരി
ഹലോ കേക്കുന്നില്ലേ
ആയി കേൾക്കുന്നുണ്ട്
ഏഴ് ഐറ്റങ്ങളാണ് ഏകദേശം കണ്ടത് ഇത്തരത്തിലൊരു ച ചലച്ചിത്രമായ രൂപത്തിലുള്ള നോവല് കള് അതായത് ഇ മ്മള് ഇങ്ങനെ കണ്ടുപിടിക്ക തെരയുന്ന പോലീസ് ഉദ്യോഗ മൂന്നെണ്ണം മറ്റുപലരെ കൊലയാളികളെ പരിശോധിക്കുന്ന നോവലുകളാണ് അതിന്റെ പേരുകള് നിനക്കറിയണോ എഴുത്തുകാരനും
അതെ അതിനെ പേരുകളും ആര്ത്തൊക്കെ പുസ്തകങ്ങളാണ് എന്ന് പറഞ്ഞു തരോ
അതില് ഒന്നാമത്തെ പിടികിട്ടാ പുള്ളി അയിന്റെ രചയിതാവ് സുഹേൽ ഉത്രകടവ് അത് അദ്ദേഹം അറിയപ്പെടുന്ന രചയിതാവാണ്
ആഹ്
ബാലികളുടെ എന്നുള്ള ചെറുകഥകൾ എഴുതിയ ആളാണ്
അതെ ഇതിപ്പോ ഞാന് എപ്പം വന്നാലാണ് എനിക്ക് പുസ്തകം കിട്ടുക
അല്ല നിങ്ങള് ഓർഡർ തന്നാ മതി മറ്റു കാര്യങ്ങള് നമ്മള് അയക്കുവേ മറ്റു രൂപങ്ങളിൽ എന്തിനേലും നമുക്ക് ക്ക് പോസ്റ്റ് വഴിയോ മറ്റു രൂപങ്ങളിലൂടെയെല്ലാം നിങ്ങൾക്ക് എത്തിച്ച് എത്തിച്ച കഴിയുന്നതാണ് എത്തിക്കാൻ കഴിയുന്നതാണ് നിങ്ങള് എത്ര ബുക്കുകളാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് പുസ്തകങ്ങളാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്
ഞാൻ സാധാരണ അത്ര വായിക്കുന്ന ആളല്ല ഒഴിവു സമയങ്ങളില് വക്കുമ്പോൾ മാത്രമേ പുസ്തകങ്ങൾ വായിക്കുകയുള്ളൂ
അല്ല നിങ്ങള് ഒരു സ്ഥാപനത്തില് ജോലി ചെയ്യല്ലേ അവിടുത്തുള്ളവർക്കും ഇത് ഉപകാരപ്രദമാകുമല്ലോ
ആഹ് ശെരിയാണ് വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പുസ്ത കങ്ങളൊക്കെ താല്പര്യമാകും പക്ഷെ ഇവിടെ നോവല് ഇതുപോലത്തെ കഥാപുസ്തകങ്ങളെ അത്ര പ്രോത്സാഹിപ്പിക്കുന്നില്ല കാരണം അറിവുകൾ നേടു എന്നുള്ള ലക്ഷ്യത്തോടെ വായിക്കാനുള്ള പുസ്തകങ്ങളാണ് ഇവിടെ
അറിവുശാല പറഞ്ഞാ അങ്ങനത്തെ അത് മൂന്ന് അദ്ധ്യായമായി വരുന്ന പുസ്തകങ്ങളുണ്ട്
അതിലെ ശാസ്ത്രത്തിന്റെ പല വശങ്ങളാണ് അതിലെ പുതിയ നിർമ്മിത ബുദ്ധിയുടെ തലങ്ങളും പരിശോധിക്കുന്ന ഒരു പുസ്തകമുണ്ട് അതാണ് ഈ വർഷം ഏറ്റവും കൂടുതല് വിറ്റുപോയ പുസ്തകങ്ങളിലൊന്ന്
ഞാന് ഓരോ പുസ്തകത്തിനും എത്രയാണ് വില വരിക കാരണം വിദ്യാർത്ഥികളുമായി അന്വേഷിച്ചിട്ടാണ് ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങള് എനിക്ക് പറയാൻ പറ്റുള്ളൂ
നിങ്ങള് ഇങ്ങനെ കൂട്ടത്തോടെ എടുക്കുമ്പോ നമുക്ക് അതിനനുസരിച്ചുള്ള ഡിസ്കോ കുറ ഇളവോട് കൂടെ നിങ്ങക്ക് നൽകാവുന്നതാണ് നിങ്ങള് അറിയിക്കുയാണെങ്കിൽ നമുക്ക് ഒന്നൂടെ എളുപ്പമായിരുന്നു പിന്നെ അതിന്റെ ഓരോ പുസ്തകങ്ങളുടെ റേറ്റ് നോക്കുമ്പോ ഓരോന്നിനും ആഹ് നൂറ് റ്റു എണ്ണൂറ് രൂപയോളം വരുന്നുണ്ട് നിങ്ങളീ കൂട്ടത്തോടെ എടുക്കുകയാണേ നമുക്ക് അതിനനുസരിച്ചുള്ള ഇളവ് നമുക്ക് നൽകും പിന്നെ നിങ്ങളുടെ എണ്ണം കൂടുകയാണെങ്കിലും അതായത് ഒരു കിലോ ഒതുങ്ങാതെ അവ തൊക്കെ തന്നെ ങ്ങള് രണ്ടെണ്ണം മൂന്നെണ്ണംക്കെ എടുക്കുന്നുണ്ടങ്കിൽ അതനുസരിച്ചുള്ള ഇളവുകൾ നമുക്ക് നൽകാൻ സാ ധിക്കും.
യോ നമുക്ക് പല പുസ്തകങ്ങളും ഒരുപാട് പതിപ്പുകൾ ആവശ്യം വരും. കാര്ണം മള് ഒരുപാട് ല്ല ഉണ്ടായ അതുകൊണ്ട് തന്നെ ചില അറിയപ്പെടുന്ന പുസ്തകങ്ങള് ഒരുപാട് വിദ്യാർത്ഥികൾ വരെ സമയവും അന്വേഷിക്കുന്നു. അപ്പോ പല പതി പ്പുകൾ അര് ക്കൊരുപാട് പതിപ്പുകൾ ആഹ് ആവശ്യം വരുമ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമോ?
ആ നമ്മടുത്ത് എല്ലാതും പ്പോ ഒരു മൂന്ന് മു പ്പതേ എണ്ണംണ്ട് അതില് പത്തെണ്ണിവിടെ എത്തിച്ചേർന്ന്ക്കുണുഇനി ഇരുവണ്ണം നമുക്ക് വരാൻ കടക്കുന്നു ഇത് അവര് നമ്മള് അങ്ങട്ട് അറിയിച്ച അവറപ്പോ നമ്മുക്ക് ഇങ്ങട്ട് അയച്ചു തരും.
നമ്മൾക്കിപ്പോ ഇതിനെ കുറിച്ചിട്ടുള്ള എന്താ പുസ്തകങ്ങളുടെ പേര് ങ്ങളൊന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടില്ല കാരണം ഇപ്പൊ നിങ്ങൾ പെട്ടെന്ന് വിളിക്കുമ്പോ ഇങ്ങനെ പെട്ടന്ന് പറയാൻ പറ്റൂലല്ലോ ച് അതിന്റെ ആൾക്കാരുമായി അന്വേഷിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇതിന്റെ പുസ്തകങ്ങൾ കൊണ്ടുവരാനുള്ള ചെലവ് അഹ് വാഹനത്തിനുള്ള ചെലവെല്ലാം നിങ്ങളേറ്റെടുക്കുമ്പോ അത് ഞങ്ങൾക്ക്
ആഹ് അഹ് സൗജന്യണ് അതെത്തിച്ചേരാനുള്ള കാര്യങ്ങളൊക്കെ സൗജന്യാ പിന്നെ ഈ ഈ ഈയടുത്ത് വന്ന ഈ പുസ്തകങ്ങൾ ഞാനിപ്പോ പറഞ്ഞ ഈ പതിനഞ്ച് പുസ് തകങ്ങളുടെ ഒരു നിരൂപണ കുറിപ്പിന്റെ ഒരു രംഗം ഞങ്ങളെ കയ്യിലുണ്ട് അഹ് വേണെങ്കിൽ നിങ്ങളെ സ്ഥാപനത്തിൽ ഞങ്ങൾ അയച്ചുതരും. മെയിൽ ചെയ്യ ഈ നമ്പറിലേക്ക് വാട്സാപ്പില് അയക്കുക എന്തെങ്കിലും ചെയ്യാ എന്നാ അതിലൂടെ നിങ്ങക്ക് പുസ്തകത്തിനെ പറ്റി അറിയാനും അതിൻ്റെ വിഷയങ്ങളൊന്ന് പരിശോധിക്കാനും വിദ്യാർ ത്ഥികൾക്കൊന്ന് പരിശോ അതിനെ പരിചയപ്പെടുത്താനും സാധിക്കുമല്ലോ
ഞാനിപ്പോ നാട്ടിലില്ല അപ്പൊ അതിന്റെ ആഹ് പുസ്തകത്തിന്റെ നിരൂപണം ഒന്നെനിക്ക് വായിച്ചു കേൾപ്പി
വായിച്ചു കേൾപ്പിക്കാ ഓരോന്നിൻ്റെ ചെറിയ രൂപത്തിലുള്ള ഒരു നിരൂപണം ഞാൻ അറിയിക്കാ അതിലിപ്പോ ആദ്യത്തേത് പിടികിട്ടാ പുള്ളിയാണ് അത് ഇതുപോലെ ഒരു കൊളയാ കൊലയാളിയെ ഒരു പരമ്പരയായി കൊല ചെയ്യുന്നൊരു കൊലയാളിയെ പിടിക്കുന്നതും അതിനെ തുടർന്നുണ്ടാവുന്ന അന്വേഷണ ഏഹ് അതിനെ അന്വേഷിക്കുന്ന പോലീസിനുണ്ടാകുന്ന ചില പ്രതിസന്ധികളെല്ലാണ് ഇതിലറിയിക്കുന്നത് അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥന്റെ കുടും ബ ഏഹ് ജീവിതം വൈവാഹിക ജീവിതത്തിലുണ്ടാകുന്ന തിരക്കുകളും തിരക്കുകളും അതെല്ലാം ഈ നോവലിൽ പ്രതിപാദിക്കുന്നുണ്ട് മാത്രമല്ല ഇതിന്റെ അവസാനമാകുമ്പോഴേക്കും ഒരു വഴിത്തിരിവായി വലിയ രീതിയിലുള്ള ഒരു ട്വിസ്റ്റുമുണ്ട്
ശരി ഇതല്ലാതെ നമ്മുടെ പഴയ കഥാകൃത്ത് നോവലും കൂടെയുണ്ടോ അതിന്റെയും കഥാനിരൂപണം വായിച്ചാൽ വളരെ എളുപ്പമായിരിക്കും
ആഹ് അത് ബാല്യകാലസഖിയുണ്ട്
അതെ അതിൻ്റെ നിരൂപണം ഒന്ന് വായിക്കാമോ
അത് ബാല്യകാലസ ഖി എന്ന് പറഞ്ഞാല് അറിയപ്പെട്ട ഒരു ഒരു കൃതിയാണല്ലോ അത് വരുന്നത് ഒരു പ്രണയിനിയെ എയും അതുപോലെ അത് പ്രണയിക്കുന്നൊരാളും. ആ പ്രണയം സഫലമാകാനുള്ള അദ്ദേഹത്തിന്റെ തരണങ്ങളുമെല്ലാം അറിയിക്കുന്നൊരു ഒരു നോവലാണ്. അതിന്റെ കഥ തുടങ്ങുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രണയിനിയെ വർണ്ണിച്ചു കൊണ്ടും പിന്നെ എന്തുകൊണ്ടാണദ്ദേഹം പ്രണയനിയെ പ്രണയിക്കാൻ കാരണമായതുമെന്നുമെല്ലാം ഉള്ള സംഭവവികാസങ്ങളാണ് അതിൽ പ്രതിപാദിക്കുന്നത്. അത് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ രീതിയിലുള്ള ഒരു വില്പ്പന നടന്നിട്ടുള്ള ഒരു ഗ്രന്ഥം ത ന്നെയാണ് ഈ ബാല്യകാല സഖി എന്നുള്ളത്
അതേ പിന്നെ ഇപ്പൊ ഞമ്മെ കുട്ടികളിവിടെ ഒത്തു കൂടിയിട്ടുണ്ട് അപ്പൊ അവര് കുറച്ച് പുസ്തകങ്ങളുടെ പേരുകൾ തന്നിട്ടണ്ട് ഇതവിടെ ലഭ്യമാണോന്ന് നോക്കോ
ആ പറയൂ പറയൂ നോക്കാം
പിന്നെ നമ്മുടെ പ്രശസ്ത വിദേശ ഭാഷ്യ പ്രശസ്ത കേരള ത്തിലൊക്കെ പ്രശസ്തമായ ആടുജീവിതം ഇണ്ടായോ അതിന്റെ ഒരു പത്ത് പതിപ്പ് ഞമുക്കാവശ്യം വരും
ആ അതിവിടെ റെഡിയാണ് അത് മും ശരി അത് ഇവിടെ
പിന്നെ അതിന് എന്റെ ഉപ്പപ്പാക്കൊരു ആന ഉണ്ടായിരുന്നുന്ന പുസ്തകവും ഇതുപോലെ തന്നെ പത്ത് പതി പ്പ് നമുക്കാവശ്യംണ്ട്
അതൊന്ന് പതി പരിശോധിക്കേണ്ടി വരും ഒരു മൂന്നെണ്ണം ഇവിടെ റെ ഇപ്പ ഉണ്ട് ഇനി ബാക്കി എന്താണെന്ന് പരിശോധിക്കണം എന്തായാലും മൂന്നണ്ണം എന്തായാലും ആവശ്യമല്ലേ ബാക്കി ഞാൻ അ ഇവിടെ ഇല്ലെങ്കിൽ അയക്കന പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം വേറെ ഏതാണ് ആവശ്യമുള്ളത്
ഉ ഞാൻ ഈ പുസ്തകങ്ങളുടെ പേരുകൾ ഒരുപാടുണ്ടായണത് ഞാൻ ഇതിന്റെ പേരുകളെല്ലാം നിങ്ങളിലേക്കയക്ക യച്ചു തരാം നിങ്ങള് പിന്നീട് ആവശ്യനുസരം നോക്കിട്ട് എനിക്ക് വിളിച്ചാ മതി
ആ ഓക്കെ നിങ്ങക്ക് വല്ല വിവർത്തന വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ എന്തെങ്കിലും ആ
ഇല്ല അതിന്റെ ആവശ്യ ഒന്നു ഇല്ല പുസ്തകങ്ങള്
ആ ഓക്കെ
അതെ
ശരി